ഹലോ കേക്കുന്നില്ലേ കേക്കുന്നുണ്ട് നല്ല വർത്താനം ഇങ്ങനെ ചായോട്യൊക്കെ കഴിഞ്ഞോ
ചായട്യൊക്കെ കഴിഞ്ഞു സ്ററഡി കഴിഞ്ഞങ്ങ് ഇരിക്ക്യായിരുന്നു മോളിൽ നോക്ക്യോണ്ട്
ആ എന്തേക്കടി ആ ചായട്യൊക്കെ നേർത്തെ കഴിഞ്ഞ് ഉം ഒരു മണിയാവുമ്പോത്തേന് കൈയും ഞങ്ങ ഇവിടെ
എന്തായിരുന്നു കടിയിണ്ടാക്കി ത് ചായക്ക് പുട്ടോ എന്തായിരുന്നു കറി
കോഴിക്കറി ഇണ്ടായിനി ഇന്നല ഇണ്ടാക്കിയത് മാപ്പം ഉ
ഇവിടെ ഓട്ടടയിരുന്നു ആ ആ ഇവിടെ ഓട്ടട ആരുന്നു ഉ ഓട്ടടക്ക് നിങ്ങൾ പറഞ്ഞ പോലെ ഇന്നലത്തെ ചിക്കൻ ക റി ഉണ്ടായിരുന്നു
ഉം ഉം
ഉം
പിന്നെ കുട്ടികളൊ കുട്ടികളൊക്കെ ആ ചെറിയ കുട്ടിയാണ്
ഉം ഉം മദ്രസയിൽ പോകുന്ന വലിയ കുട്ടികളുണ്ടോ
ആ മദ്രസ്സയിൽ പോണ കുട്ടികളുണ്ട് ഓര് മദ്രസയിൽ പോയിണ്ട് ഒരാള് മദ്രസ വിട്ട് വരും വരാനായിണ്ട് ഉം ഒരാൾ ഇപ്പം പോയിട്ടുള്ളു
ആഹ് ആ ഓ ആ ആ ആഹ് ഓക്കെ
ഉ പിന്നെ നിങ്ങള കുട്ടി രണ്ട വയസായിട്ടുള്ളു നിങ്ങളെ രണ്ട വയസായി നിങ്ങളെ കുട്ടിക്കോ
ഒന്നര വയസ്സ്
അന്നരേ ആ ആയിട്ടുള്ളൂലേ ഉം ഉം അപ്പം തന്നെ എണീക്കോ
ഉം നേരത്തെ എണീക്കും ഞാൻ എണീക്ക ണേന്റെ മുന്നേ എന്നോട് എണീക്കും മാങ്ക് എടുക്കണന്റെ പിന്നെ ഒറക്കം ഭയങ്കര കൊറവാ ഇല്ല പിന്നെ ഉറക്ക് പൊ പൊതുവേ കുറവാണ് രാത്രി രാത്രിയും കുറവാണ് പകലും കുറവാണ് ഓള് ജനിച്ച ഉടനൊക്കെ ഒരു നാലഞ്ച് ആറു മാസത്തോളം രാത്രി തീരെ ഉറങ്ങൂലായി ഒരു രാത്രി ഒരു എട്ട് എട്ടര ഓളൊണന്ന ണന്നാല് രാവിലെ ആറര ഏ മണി ആകുമ്പളെ ഒറങ്ങലൊള്ളേയ്നി പിന്നെ പകല് നല്ല നന്നായിട്ട് ഒറ തുടങ്ങും ചെയ്യും ആ ഒരു സമയത്ത് അന്നൊക്കേ പറഞ്ഞാ ഞാന് ഇപ്പൊ പകല് ഒറക്കില്ല പക പകലൊരു അര മണിക്കൂറൊക്കെ ഒർങ്ങും രാത്രി ഒരു ഒമ്പത് മണിക്കായാ ഒ കുഞ്ഞാലി
ആ നേരത്തെ നീക്കല് ഞാനി ഇവളെ ഞ്ഞി കൊർച്ച് കഴിഞ്ഞേ ഒള്ള് ഒർങ്ങും മ്മളിതേ പോലെ ഞമ്മളപ്പ ങ്ങട്ട് നീക്കും മ്മാര് സുബഹിക്കേയ് ആ ഉം മദ്രസ ള്ളതല്ലേ അപ്പം അപ്പോത്തിന് ചായയും കടിയൊക്കെ ആക്കാൻ വേണ്ടി നന്ന് എണീക്കോള് അപ്പൊ പിന്നെ രു ഒമ്പതര സമയത്ത് പിന്നെയുള്ള ഒർങ്ങോള് തൊർക്കും
ഉം അത് നന്നായി
പിന്ന ആ കൊർച്ചേരൊക്കെ ഒർങ്ങും ഉം ന്നാല് നമുക്ക് കൊർച്ച് പണിട്ക്കാനൊക്കെ
ആ ആ ആ
പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഉച്ച കഴിഞ്ഞൊരു മൂന്നണി ആ ആ വന്നേട്ത്ത് വീണ്ടും ഒറങ്ങും ചില ദിവസംട്ടോ അങ്ങനെ ഉറങ്ങിട്ട് ട്ടില്ലെങ്കിൽ പിന്നെ വൈകുന്നാരം രം വേഗം ഒർങ്ങി ഓള് വൈകുന്നേരം രാത്രി ഉം രാത്രി ഒർങ്ങും ലേറ്റ് ഒക്കെ ഓഫ് ആക്കണംന്നൊള്ളു
ആഹ് ആഹ് ആഹ് വടെ വട്ണ്ടായി ൻക്കൊരൊർക്ക് വയങ്കര കൊറവാ അതോ ണ്ട് ഞാ നല്ല ഇടങ്ങാറായീണ് ഞാന് പഠിക്കാനും പോകുന്നുണ്ടായിനു പി ജി ക്ക് വേണ്ടി അപ്പോള പ്രസവിച്ച ഉടനൊക്കെ കോളേജിന്റെ അടുത്ത് വീട് ട്ത്ത്ന്ന് ക്കലേനിന്ന് ഓള് രാത്രി ഒറങ്ങൂല. ഇൻ ന്നെ പകല് ക്ലാസിന് പോവാള്ളോണ്ട് പകല് ഒർങ്ങാനയി ക്കൂലാ. ഭയങ്കര എടങ്ങാറായിന് ഇപ്പ ഏത്യാലും ക്ലാസ് ഒക്കെ കഴിഞ്ഞ്. ഇഞ്ഞട്ത്തേന് ചേരാന് ഉം ഉം അടുത്ത ബി എഡിന് ചേരാനായിന്.
പിന്നെ ബി എഡ് ന് ചേരൻായി
ആഹ് ആ
പി ജി കഴിഞ്ഞതണല്ലേ പിന്നെ വീ വ വീട്ടില് ഒരു അളഞ്ഞുണ്ടാവുള്ളൂരേ കുട്ടി
ആ ഒരാളന്നെ ഉള്ളു
മം ഉം പിന്നെ എന്തൊക്കെന്റെ മഴയൊക്കെ ഉണ്ടോ
ഇപ്പം മഴുണ്ട് ഇന്നലെ രാത്രിഒക്കെ നല്ല മഴ പെയ്തിനു ഇനലെ വൈകുന്നേരം നല്ല മഴ ഉണ്ടായിനി ഇപ്പൊ ചെറുതായിട്ട് ഇങ് പാറ്റ്ണെള്ളു
ഏഇപ്പൊ പറ്റുണ്ടോ ഏ ഞങ്ങളെ ഇവിടെ ഇപ്പം മയ പെയ്യ്ണില്ല അവിടെ ഇന്നലൊക്കെ നന്നായിട്ട് പെയ്തു രാത്രിയാണ് കാര്യായിട്ട് മഴ
കാറ്റ് ഇണ്ടായിരുന്നോ?
ഇല്ല ഇല്ല കാറ്റൊന്നുംല്ലായിരുന്നു
ഉം ഇവിടെന്നല്ല വൈകുന്നേരം നല്ല കാറ്റ് ആയിരുന്നു
ഉം ഉം ചില ദിവസം നല്ല ഇടിയൊക്കെ ഉണ്ടും നല്ല കാറ്റൊന്നുംല്ല മഴ ഉണ്ടായിരുന്നു ഇന്നല്ലെ ഏ ഇന്നല്ലെ ഞങ്ങളവിടെ ഒരു ഫംഗഷൻ വെച്ച ഇണ്ടായിരുന്നു അതൊക്കെ മാറ്റി വെച്ചു.
ഓ മഴ കാരണല്ലേ ആഹ് ആഹ്
പിന്നെ എന്തൊക്കെയണ്ട് പിന്നെ ചൂട് നല്ലോണ്ടയ്നോ
ആഹ ഓ ഭയങ്കര ചുടെന്നു ഹ് കുറച്ച് ദിവസം ഇ മോള് ചൂടെടുത്തു ഉറങ്ങാതൊക്കെ നിന്നീന് അതേ ഉറക്കില്ലാത്ത കുട്ടിയാണ് ഇപ്പൊ ചൂടടായന്േഷം ഒരു തീരി ഉറങ്ങാത്ത ത്ത അവസ്ഥേ
ഉംമ് വെയില് മ് അന്ന് നന്നായിട്ട് വെയിലുണ്ടായിരുന്നു ഇപ്പം നന്നായിട്ട് മഴ ഇടയ്ക്കിടുത്തു രാത്രി വൈകുന്നേരം ങ്ങട്ട് ആയ അപ്പ മഴ കട്ടണം
ആഹ ആ വെയിൽ കാരണം ആ് ഉണ്ട് ഉണ്ട് പറയണ കേൾക്കാം വെയിൽ കാരണം വെള്ളൊെ ഒക്കെ കുറഞ്ഞിരുന്നു വി
കൊ വെള്ളം എങ്ങനെ നിങ്ങളെ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കലോ കിണ
ആ കിണറൊക്കെ ഞങ്ങളെ വീട്ടിലുണ്ട് നിങ്ങൾക്ക് അവിടെ ഏ വെള്ളം കുറഞ്ഞിട്ട ട്ടുല്ല കിണറിൽ വെള്ളംണ്ട് അമ്മളാവശ്യത്തിനുള്ളതൊക്കെ ഉണ്ട്
ആ ഞങ്ങള അവിടെ ഞങ്ങക്ക് സ്വന്തായിട്ട് കിണ റില്ല പക്ഷെ തറവാട്ടിലുണ്ടാവലെന്നാണ് നിങ്ങള് അടിക്കല്
ആഹ് ആ വേനലായിട്ട് വെള്ളം കുറഞ്ഞിരുന്നോ
കുറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങള് മൂന്ന്ു വീട്ടക്ക കനക്ക്ന്ന്ിക്കുന്നുണ്ട് ശെ ഇത് വരെ കുറത്തൊന്നുമില്ല പോയിണ്ട് ഒരു കെണറ്റ്ന്ന് മൂന്ന് വീട്ടിക്ക് അടിക്ക്ണ്ട്
പിന്നെ ഉ വീട്ടില് മരങ്ങളൊക്കെ ഉണ്ടോ
അപ്പൊ ഞമ്മക്ക് കുറഞ്ഞ സ്ഥലല്ലെള്ളൂ പന്റെ ഇതില് പിന്നെ നമ്മുക്ക് വേണ്ട സാധനം ഞങ്ങളെ കൃഷികളൊക്കെണ്ട് എവിടെയും പോയിണ്ടായിരുന്നോ ഈ വെക്കേഷനിൽ
വെക്കേഷനൽ ചെറിയ കുട്ടിയണ്ട് ദൂരൊന്നും പോയിട്ടില്ല ഉ ഇവിടെ അടുത്തുള്ള ബീച്ചുകളിലും പിന്നെ ഒരു സ്ഥലത്തെ റിസോർട്ടില് റിസോർട്ടില് നിക്കാനൊക്കെ പോയിരുന്നു ആ ആ പിന്നെ നല്ല ആ ദൂരെ ഏ
അങ്ങനെ നിക്കലുണ്ടോ
ആ അങ്ങനെ നിക്കാറുണ്ട് റിസോർട്ടിലൊക്കെ പോയി നിക്കാറൊക്കെ ഉണ്ട് ആ് ഇങ്ങളെ എവിടെ
പിന്നെ ഞങ്ങള് കോഴിക്കോട് ബീച്ച് വരെ പോയിണ്ടായിരുന്നു എളപ്പുണ്ട് ഒരു ദിവസം മ തുടങ്ങുന്നതിന്റെ മുന്നേ മഴ തുടങ്ങുന്നന്റെ മുന്നേ മുന്നായിട്ട് പോയി പോന്ന ഉ അല്ലത ഇനിപ്പോ മഴായ പിന്ന ഞാൻ കൂലല്ല വണ്ടി വിളിച്ചു പോയി തീന് ഉ
കുട്ടികളൾക്കൊക്കെ സ്കൂൾ തറക്കാനായിുണ്ടാവുംല്ലേ
സ്കൂള് ഇപ്പം ജൂൺ ആയൽ തുറന്നല്ലേ രണ്ടു മാസം അങ്ങനെട്ട് കയ്ഞ് ഇപ്പൊ ഒരു പതിനഞ്ച് പ എങ്ങനെ ഇല്ല വാങ്ങില്ല അതൊക്കെ ഇല്ല വാങ്ങില്ല അതൊക്കെ ഇല്ല പറ്റ അങ്ങന തുമ്പോ അൊക്കെ വാങ്ങിച്ചാൽ മ പിന്നെ പുസ്തകമൊക്കെ ഞങ്ങള് ഫാമിലി ആയിട്ടില്ലങ്ങെ കിട്ട നോട്ട് പുസ്തകൊക്കെ അങ്ങനെ കട്ട നൂട്ട പുസ്തകങ്ങൾ കുട്ടികൾ എത്ര കുട്ടിയാ ണ്ടോ അതിനനുസരിച്ച് നമുക്ക് കിട്ടും നട്ട പുുസ്തകൊക്കെ അപ്പൊ പിന്നെ ഞങ്ങളെ ഫാമിലിന്റെ ഇതിന്ന് ഫാമിലി ആായിട്ട് എല്ലാ കുട്ടികൾക്കും ഫാമിലിയിലെ എല്ലാ കുട്ടികക്കും അവരുടെ പേരൊക്കെ വെച്ചിട്ട ആ കൊടുക്കും തരും അപ്പം കൊറെേ നോട്ടപുസ്തകം ഉണ്ടാവല കേട്ടോ ഒരു കുട്ടിക്ക് ഇത്ര നോട്ടപുസ്തകംന്ന് വെച്ചിട്ട് ഉണ്ടാവും അത് ആ വാങ്ങിയാൽ മതി അത് ഒന്നാം ക്ലാസ് പഠിക്ക ട്ടിക്കും പത്താംക്ളാസ് പഠിക്കണ് കുട്ടിക്കും ഒരേ പോലെ തന്നെ
ആഹ് ആഹ് ആഹ്
വലിയ നോട്ടുപുസ്തകം ഇരിക്കും. ആ മെല്ലങ്ങോട്ട അത് വരട്ടതും ഉണ്ടാവും വരടാത്തതു ണ്ടാവും അപ്പം വെല്ല്യകുട്ടികള്ക്കെണ്ടെങ്കി നല്ല കാര്യആണ്. ഉം ഒരു പത്ത്‌ നൂറ് ദിവസവ്
ആ ആ അതെന്നെ പിന്നെ പെരുന്നാള്. കവാറായില്ലേ
മ് പെരുന്നാളാ ഡ്രസ്സ് എടുത്തില്ല മ് ഇപ്പം നിനക്കൊന്ന് പ ഞ്ഞ്എടു ഏ കുട്ടിയൊക്കെക്കെ കിടക്കണു ഞമ്മക്ക് കഴിഞ്ഞ പെരുന്നാൾക്ക് തന്നെ എടുത്തണ്ട് പിന്നെ ഉണ്ടാലോ ആ കുഞ്ഞേ. കുട്ടിയൊക്കെ ക ക രണ്ട് മൂന്നാളില്ലേ ഒരു കൊക്കെ എടുത്താവേണ്ടേ പിന്നെ അതിനിടയിൽ കൂടെ നമ്മള്. ഇതുകൂടി കഴിഞ്ഞു പോവണ്ടേ.
ആഹ് അതന്നെ . ഇത് കഴിഞ്ഞ് പോണം.
ഉം പെരുന്നാൾ ആയതേ അറിഞ്ഞില്ല എന്തൊരു പെട്ടെന്ന് ഉം രണ്ടു മാസമാണ്. ട്ട് കാര്യമില്ല അതും. ഉണ്ട് കഴിഞ്ഞുപോയത് ഇരുപത്തിയേഴ് തീയതിയാണ്, ഇങ്ങള് അവിടെ ഡ്രസ്സ്. അടുത്തോ.
ഇവിടെ ഞാന് മോൾക്കെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കൊറേ ഉം. കിട്ടിയതു ഉണ്ട് പിന്നെ എനിക്ക് എടുക്കണം ഏഹ് ആ ആ കിട്ടിയത് കൊറേണ്ട് പിന്നെ എനിക്ക് എടുക്കണം മ്മ് അല്ലെ ഓൾക്ക് ഞാൻ എട് എടുത്ത് വെച്ചു ചെയ്യണേന്ന് വന്നേ.
മ്മ് മ്മ്
പിന്നെ എനിക്കയെടു പിന്നെ എനിക്കയെടുക്കണം ഡ്രസ്സ്.
അമ്മ അവരെ കണ്ടാൽ വിടില്ലേ.
ആഹ് വീട്ടില് ഉമ്മി അമ്മ ഉണ്ട്. പിന്നെ ഹസ്ബൻഡിന്റെ വീട്ടില ഉമ്മയും പിന്നെ ആ ഒരു ബ്രദറും ഒരു സിസ്റ്ററാള്ള ഇപ്പൊ ഞാനും ഉമ്മിയും
അപ്പൊ ചായ്ടിയക്കെ കഴിഞ്ണ്ടോ
ആ ഒക്കെ കഴിഞ്
ഉം നിപ്പോ അടുത്തത് നോക്കാനായോ ചോറും കൂട്ടാനും ഉച്ചക്കുള്ള നോക്കാനായോ
ട്ടു വക്കും ഞങ്ങള് ഫുഡ്ഡക്കെ അ ഫുഡൊക്കെ രാവിലെ തന്നെ റെഡി ആക്കി വെക്കും
ബക്കുവ
ആ ആ രാത്രികക്കൂടിള്ളത് ഒരുമിചങ്ങ്ട് വെക്കലാണ്
ഉം ഉം ഞാനെ ഞങ്ങക്ക് ന്തെല് മക്കളോ അപ്പ ഞാനെന്തയ്യും പൊറത്ത് അടു ണ്ട് ഇപ്പ വെയിലല്ലേ അപ്പൊ ഞാന് പേരില്ല രിയാ വക്കുക അതവര് ഇഷ്ടം അപ്പൊ കൊറച്ച് വെക്കുള്ളൂ ഞനെ ഒരു കോള് വരുന്നുണ്ട് കുറച്ച യ്ഞ്ഞ്ട്ട് വിളിക്കാട്ടോ